ക്ക് വിശേഷം
സുഖായിട്ട് പോണു ആ ചായ കുടിക്കാന്ന് ഫുഡ് കഴിക്കുന്ന കുറച്ച് വേഗീട്ടാ അപ്പൊ പിന്നെ ചായക്കോ
അ അ അ കടിയൊക്കെ ഉണ്ടാക്കിപ്പോ
ആ കടി കടിയും ഇങ്ങനെൊന്നുമ ഇന്നപ്പോ കടിയൊന്നുംല്ല ഇന്നലെ എന്തൊക്കെ ഇണ്ടായിരുന്നു
ആനു
കടിയെന്തൊക്കെ
ആ മഴ ഇണ്ടങ്ങ
മയൊന്നില്ല നല്ല വെയില
ഉച്ചക്ക് ഒന്ന് ചാറി പോയി ഭയങ്കര വെയില്ണ്ട്
ആ ശരി മഴ അ ഇവിടേം ആ ഫുഡ കഴി ച്ചു ഫുഡിന് മുതിര കറിയും മീനും ഒക്കെയായിരുന്നു
ഉം ഉം
ഇങ്ങള് കഴിച്ചോ
ഓ നേരത്തെ കഴിച്ചു ഒന്നര രണ്ട് മണിന്റെ ഉള്ളില്
ആ
പിന്നെ വേറെ എന്തൊക്കെഅ
ഇന്നല്ലെ നല്ല മഴായിരുന്നു നല്ല വെയില
ഉം അയിന്ന് ഭയങ്കര ചൂടുണ്ട്
ഉം ചൂടുണ്ട് ഒരു വെയില ഇറക്കുമ്പോത് ഒരു ചൂട് ആവിശാണ്
ഉ അ മഴയൊക്കെ പെയ്യും ഈസ്കൂൾ തുറക്കാനാവകുമ്പോളേക്കും കുട്ടികളൊക്കെടുക്കുമ്പോത്തനൊക്കെ മഴയണ്ടാവും
അങ്ങനെ ഇനിയിപ്പ ജൂണ ഇങ്ങോട്ട് ഒരാഴ്ചയും കൂടി അത് കഴിഞ്ഞ പത്ത് കൂടി ആ
ഉം ഉം ഇപ്പൊറങ്ങീട്ട ഇപ്പൊന്ന്
ഏ ഞാനോ
ഉ
അല്ല ഉറങ്ങീട്ടില്ല
ങും
മക്ക മങ്ങളോക്കമീന്ന് അപ്പൊ നമ്മുക്ക് ഓരോ പണി ഉണ്ടാ ഉ
ങ ങാ ഞാന് തറവാട്ടിൽ പോയിച്ചേ അതുകൊണ്ട് നാത്തൂൻ വന്നിട്ടൊണ്ട്
അവിടെ ആയിരിക്കൂലേ വെക്കേഷന ഒക്കെ കഴിഞ്ഞ ഇപ്പ എല്ലാർക്കും അവധിയൊന്നും കഴിഞ്ഞല്ലോ ഈയോക്കെ
നിയെത്റ ദിവസം കൊടുക്കും
ഇനിപ്പെരുന്നാള് എസ്പോ തൊറക്കല് എല്ലാം ഒരുമ്മിച്ചാവും
ഒക്കെ കഴിഞ്ഞു ഒറ്റ ബസ് സ്കൂളി പോന്നെ എഴത്തിട്ടില്ല എടുക്കാ വിാരിച്ചിട്ട കയ്യി വരുന്ന കണക്കെടുക്കും
തൽക്കാലം വെച്ച് പോവരായിരിക്കല്ലേ
ഉ അല്ലേ ഞ പറ വച്ചിട്ട് വലിയ ആഘോഷത്തെ പ്രാവശ്യംല്ല അതുകൊണ്ട
അശ ആ
ഇപ്പൊക്ക അടുത്ത പ്രാവശ്യം നോക്ക എല്ലാർക്കുംന്നല്ല ഇവിടെ ചെറുക്കന്മാരൊക്കെ കൊടുക്കല പള്ളീൽ പോകാൻ വട്ട്ക്കെ കൊടുക്കും
ങും ഉം
ഉ
പിന്നെ അങ്ങനെയൊക്കെയാണല്ലേ
ഉം ഇനി വൈകുന്നേരത്തേക്ക് വീണ്ടും ഫുട്ണ്ടാക്കാ
സൗണ്ട് പണ്ട് ക്ലിയർ ആയിക്ക
വൈകുന്നേരം ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണോ
ആഹ് ഫുഡ്‌ ആ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ റെഡിയാണ് അത് ഒര അറ്റ വെപ്പിലാണ്ട് കയും അ കുറേ ആ് രാവിലെ കൊറച്ച് കയും പിന്നെ എന്തൊക്ക പാചകം ചെയ്യാൻ
ആഹ
പാചകം ചെയ്യന്നല്ല ചെയ്യാൻ വേഗം ചെയ്യാം പക്ഷെ ചോറൊക്കെ പിന്നെ വേകിട്ടെടുള്ളു നമ്മ രാത്രി കൂടി ഇല്ലത തന്നെ ആ മറ്റങ്ങോട്ട് ചോറ്ങ്ങോട്ട് വലഞ്ഞങ്ങ് കേടരും
ആഹ ചൂടല്ലേ
ആഹ ചൂട് ചൂ മാ പിന്നെ ഇവിടെ വൈഗ ഭക്ഷണം നേരത്തെ അങ്ങനെ കഴിക്കയാണെങ്കിൽ കഴിക്കുന്നവര് കഴിക്കും പക്ഷെ നേരം വൈകിയാൽ അത് കേടു വരുും അപ്പൊ കൊറേ നേരം ഞാൻ ഇതാക്കാൻ കഴിയില്ലല്ലോ
ഞാൻ എന്താക്കന്ന അറിയോ ചോറ് വച്ചിട്ട് രണ്ട് പാത്രത്ക്ക് ഊറ്റി വെക്കും എന്താ ചൂട്റുമ്പോല്ലേ ഒരു പാത്രത്തെ ഫ്രിഡ്ജ് ക്കെ വെക്കും വൈകിട്ടുള്ളത് നേരത്തെ വെയ്ക്കും ഞാൻ ഇവിടെ നേരത്തെ വേണം ഇവിടുത്ത ചോറ് ഉണ്ടാക്കാനും അപ്പൊ എന്നിട്ട് വൈ ആഹ് വൈകുന്നേരം എടുത്തിട്ട് ചൂടാക്കും ഒന്ന് തിളപ്പിക്കും എന്നാ കേടരില്ലല്ലോ അപ്പൊ വേഗം നേരത്തെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നേര പ്പുണ്ട് ഞാനത് എടുത്ത് ഫ്രിഡ്ജ്ക്ക്‌ വെക്കും ഒരു രണ്ട് പാത്രത്തിലാക്കി ആ ഉച്ചക്ക് എടു ടുക്കല്ലോ കണക്കാക്കിട്ട് വൈകുന്നേരത്തെക്ക്ള്ളത് അതെ പിന്നെത് പത്തുന്നാലും വേറെ വൈക പത്ത് മണിയക്ക ആവും ചെയ്യും നേരത്തെ ഏഴ് മണിക്ക് പോകയും ചെയ്യൂലോ രാവിലെ അനക്ക്‌ എന്റെ വിചാരിച്ച ച്ച് ഉം പിന്നെ റേഷൻ കടേത്തെ അരിക്കെടന്ന് വെച്ചാല് ഇപ്പഴേക്കെ പിന്നെ നേരത്തെ ഉള്ള വക്കും ഉച്ചക്കുള്ള ഉച്ചക്ക് വക്ക വൈകുന്നേരം ള്ളത് വൈകുന്നേരത്ത് റൈസ് കുക്കർ ക് വെക്ക പെട്ടന്ന് വേവോലോ അ
ആ റേഷൻ പീടിയെത്തെ അരിയൊക്കെ നോക്കി നിക്കണലെ എ ഏ
ആ ഇതാണ നമുക്കൊന്ന് തള വരുന്നോട് കൂടിയിട്ട് റൈസ് കുക്കർക്ക് എറക്കി വെച്ചാല് അരമണിക്കൂർ കഴിഞ്ഞാ കറക്റ്റാവും പ ചൂ കൊടുക്കൻ ഒന്നും ചെയ്യാം
ആ അതൊരു ആവി ഒരു സ്മെല്ലൊക്കെ വേറെ മാ ആ സ്മെല്ല് വേറെ അടിക്കുവോ
ഇല്ലല്ല ഇത് സ്മെല്ലൊന്നും ഇല്ല ഇല്ലല്ല ഞങ്ങള് ഇവിടെ വെയ്ക്കുന്ന പ റ്റൂല്ല അപ്പൊ ആരും എങ്ങട്ടുംപോകാത്തന്ന് ആ കറക്റ്റ് ടൈമിന് തയ്ച്ചു കൊടുക്കുവാണെങ്കി കൊഴപ്പല്ല അപ്പൊ അങ്ങന
ഉം ഞങ്ങളെ വീട്ടില് എന്റെ വീട്ടില് അങ്ങനെ ഉമ്മ അങ്ങനെ വയ്ക്കും കഞ്ഞി ഒ ഒക്കെ തളച്ചിട്ട് അതിനേക്ക കൊറേ ഗ്യാസിനും പിന്നൊക്കെ ലാഭമാണ്
ആ പിന്നെ എന്താ വച്ചാല് അത് ഞമ്മള് ലാസ്‌റ്റവെച്ച് കഴിഞ്ഞാല് ചൂടാറി കട്ടേവും അപ്പം പറ്റൂല ചൂടോടെ നല്ല രസമാണ് കൊഴപ്പില്ല അപ്പൊ നിങ്ങള് ചറ്റും വളമ്പോന്നും ചെയ്യും പറ ആ് നുത്ത ക തയ്ക്കാൻ പറ്റൂല്ല പിന്നെ ചൂടാക്കണം ഒന്നൂടി ഉം അപ്പൊ ഓൽക്കൊന്നും പറ്റൂല അപ്പം ഞാൻ എന്താട്ടും എല്ലാരിം വീട്ടിൽ അപ്പൊ പിന്നെ ചിലവാകല് പിന്നെ ഞാന് അല്ലെങ്കിൽ കടെന്ന് വാങ്ങ്യാതിരി
ആക്കെ
ഇഷ്ടമാണ് അപ്പൊ വീട്ടിണ്ടാവകുമ്പോലേ പറ്റുള്ളു
ശരി ആഹ്
വേറെന്തൊക്കെ വിശേഷം
വേറെ എന്തൊക്കെയുണ്ട് ഹൈസ്കൂൾ തുറക്കാറായി പത്തകൊക്കെ പിൻ ആഹ്
എല്ലാവേ അതെ അവിടുത്തെ കഴിഞ്ഞു അ പിന്നെ നേരം പോ ഛ പോയ മദ്രസ് അത് കഴിഞ്ഞാ സ്കൂള് വന്നാഎഴുതാനും പഠിക്കാനും
ഉണ്ടാവും നമുക്ക് ഉണ്ടാവും നമക്ക് ഇങ്ങനെ അവരോട് പറയാൻ നേരം ഉണ്ടാവുള്ളു ഇനിപ്പോ ഞങ്ങള് പറയേപ്പോ ഇല്ല ആഹ് ഇല്ലാതെക്കുമ്പോ പ്പോ നേരം പോവൂലാന്ന് പറയ്
ശരിയാ ചെറിയ കുട്ടികളുള്ളോര് തീരെ നേരം പോകും ആവൂ ഇങ്ങനെ തീ നടക്കാൻ വയ്യ
ആഹ്
ഉം പിന്നെ ഉള്ളിൽ എപ്പോടുംണ്ടാക്കും ബിരിയാണി ക്കൊണ്ടപ്പ ആ
ഓ അതൊക്കെ പല മോഡലും ഉണ്ടാക്കും ക്ഷെ കേക്ക് അങ്ങനത്തൊന്നും ഉണ്ടാക്കൂല ട്ടോ
ആഹ് അത് ഞാൻ ഉണ്ടാക്കയില്ല കുണ്ടകളൊക്കെ ഉണ്ട
ആ എക്ക് പേടി അത്വാ അഥവാ പ ഞാൻ തായാൽ പേ പേച്ച് പോയാ കഴിഞ്ഞില്ലേ
ആഹ
ച്ചേ ന്റെ താത്ത അ ന്റെ അനിയത്തിയൊക്കെ ഉണ്ടാക്കും ന്റെ അനിയത്തി അവരൊക്കെഞ്ഞെ ഉണ്ടാക്കും
ന്റെ നാത്തൂൻ തന്നെളേച്ചി അങ്ങനെ ഞാനങ്ങ മെനക്കെടൂല അങ്ങനത്തെ കാര്യങ്ങളൊക്കൊന്നും
പശ ര ഉണ്ടാക്കിയ പഠിച്ചാ നല്ലതാണ്
അതെ പഠിച്ചതൊക്കെ നല്ലന്നെ ഈ കൊറോണ കാലത്തുള്ള കൊറേ ആൾക്കാര് അത് പഠിച്ചുണ്ടാക്കി പൈസ ഉണ്ടാക്കി പിന്നെ ആ വിഷഷൊക്കെ പക്ഷെ കറക്റ്റ് ആായി ങ്ങൾ ഇണ്ടാക്കി ഭയങ്കര കോൺഫിഡൻസ് വാണം
ആഹ അതല്ലെ അതിലൊ ഇത് വേണം ഇൻട്രസ്റ്റും വേണം അതിര് താ അതെ താല്പര്യം ഇല്ലെങ്കി പിന്നെ ഒന്നു നട ഉല
ഓഡർ ചെയ്യന ഓർഡർ ചെയ്യന ഏഹ് വളെ ബർത്ത്ഡേക്കും ഒക്കെ ഒരോ ഫംഗ്ഷനക്കെ വരൂലേ ഓൾക്ക് ഓർഡറ് ഉം നല്ല പൈസാ ഓടർക്ക പെട്ടെന്ന് ഇണ്ടാക്ക ചിലപ്പോ പയുണ്ട്
പണിയുണ്ട് അതിലറെ ഞാൻ പറയാ അതിലേറെ നല്ലത നമുക്ക് വാങ്ങാ
അല്ല ഇ മന്നന്ന് വിളിക്ക നല്ല ലാഭം ഇണ്ടാവൂ
ആ ലാഭംണ്ടാവും അങ്ങനെയല്ല നമ്മളതൊക്കെയ നോ ക്കന്നത് ആരുങ്ങനെ ഇണ്ടാക്കാ ഇണ്ടാക്കുന്നവരുണ്ട് ഇന്റെ ഏട്ടത്തിൻ്റെ കുട്ടിക്കെ നല്ല
ആഹ് ഇപ്പോഴത്തെ ചെറ ചെറിയ മക്കാല ഇണ്ടാക്കൂലൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ പഠിച്ചച്ച് ഇപ്പ എന്താ പറയാ എല്ലാ ഓൺലൈ ക്ലാസ്ൽക്കൂടെ പഠിക്കുവെ ഈ മൈലാഞ്ചില്ലാ കേക്ക്ണ്ട എല്ലാ തരം ഒരു ഒന്നോ രണ്ടോ മാസം ഓൺലൈനിളന്ന് പഠിച്ചാ കറക്റ്റായി പഠിയും ചെയ്യും ഒക്കെ അങ്ങനെയയില്ലോ
ആ അ
അതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനൻ താല്പര്യാണത് കുട്ടികൾൊക്കെ എല്ലാരും പഠിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കും ഇനി ഫുഡുണ്ടാക്കനായിക്കോട്ടെ റെഡിയാ ഇവിടുത്തെ കുട്ടൃള് അത് ചോറും കൂട്ടാനുവൊന്നുവല്ല വെറെ നല്ല നല്ല വെറൈറ്റി ഫുഡുകൾ ഇണ്ടാക്കാന് ഓൽക്ക് താൽപര്യം ഉം
ആഹ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയ ഭേദാണ് ഓരോ ഓരോന്ന് ഉണ്ടാക്കിയാല് അതെ
ആഹ ഫഡിന്റെ കാര്യ
മക്കളൊക്കെ എവിടെ
എല്ലാവരും ഇവി ഇവിടൊരാൾ ഹോസ്റ്റലിലാണ് ഓൻ ആ അതെനിക്ക് എക്സാമാ ഇല്ല നുപ്പതൊന്നാതി കഴിയും അത് കഴിഞ്ഞിട്ടെ വറൊള്ളൂ. എല്ലാവരും അന്ന് പാകാന്നാ അപ്പോ നോക്കുമ്പോ ഇരുപത്തേഴാന്തി എക്സാം അ് ഇരുപത്തെട്ടാം തിഒരു ദിവസം ലീവാണ് എന്റെപ്പോ വന്നിട്ട് പിന്നെ തിരിച്ചോണ്ടായിന്നില്ലല്ലോ രാവിലെ ന്നാ പോണം പിന്നെ പഠിക്കാൻ സമയല്ലാത്തപ്പോം പറഞ്ഞ് മുപ്പത്തൊന്നാം എക്സാം കഴിഞ്ഞിട്ട് വരാം പിന്നെ അന്നേരം
ആ ആ
ഉം അങ്ങനെ പറയല്ലേ വന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ഉം
ആ പിന്നെന്തെക്കെ വിശേഷം പിന്നെന്തൊ എൻ്റെ ന്ന്
വേറെ എന്ത നല്ല വിശേഷങ്ങള് ഇപ്പം കൊഴപ്പമില്ലാതെ അങ്ങനെ പോണ്
ആ ഞങ്ങന്ന് അലക്കതൊക്കെ ഒന്ന് ഉണങ്ങുന്നുണ്ട് മായ ഇല്ലാത്തോണ്ട് നല്ല വെയില ഉച്ചക്ക് ശേഷമാണ് മ ആഹ് ഉച്ചക്ക് ശേഷമാണ് വെയി ഞ്ങ്ങനെ